കേക്കണില്ലേ അവാർത്ത കേട്ടില്ലേ ഇപ്പൊ കേട്ടോ
മയണ്ടാ അവിടെ
ഇല്ലേ മയല്ല ന്ന് മയപെയ്തിട്ടില്ലല്ലോ ഫാനുണ്ട്
നല്ല സൗണ്ട് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പറ്റൂല ആഹ് ഇന്ത് എന്തേലും സൗണ്ടുണ്ടോ
ഇല്ല എന്റെ ഇല്ല
മ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ണ്ടായാല് ഞമ്മളത് റിജെക്റ്റ് ആവോലോ. അയ്ച്ചങ്ങന്നേ ചെയ്യണ്ട്യേരും.
ഇപ്പളത്തെ ന്ന്ട്ടെന്തൊക്കെ വർത്താനം സുഖല്ലേ?
നല്ല വർത്താനം ഞാനെയ് ആറേയ് മാസം മുമ്പ് ഇത് ചെയ്തീനു. ഫുഡ് കയ്ക്കാണ്.
ക്കെതിനി
ആഹ് ഇതേമാ ഇതെന്നെ വേറെ മോഡല്
ആഹ് പിനേ ഇദ് ശബ്ദം വിൾച്ച അല്ല ഫോം വിൾച്ച ഇര്ന്നു അ കാര്യാപ്പിലാ അല്ലല്ലോ ഏറെ ട്ടആപ്പേനു
ആ
എന്താ ഒരു എന്താ അതില് എ ന്താ ഇരുന്നൂറ്റി സംതിങ്ങ് പേയ്മെന്റ്
ഇച്ച് മുന്നൂറാക്ട്ടീനേയ്
ഇര്ന്നൂറ്റി എത്രോ
പിന്നേ അത് എന്തപറയാ പ്പൊ ച്ച് റിസ്‌കെയ്നു റിസ്കപറഞ്ഞാല് ഓരോ വിഷയങ്ങളെയ്നീ. ഇതില് വിഷയങ്ങളൊന്നുല്ല. ഇത് ഞമ്മക്ക് എന്തും പറയാ. ആഹ് ഇംഗ്ലീഷ് വേഡ് സംസാരിക്കാഞ്ഞാ മതിപറഞ്ഞു.
ഇംഗ്ലീഷ് പറയുമ്പോൾ
ഇംഗ്ലീഷ് പറയുമ്പോ നമ്മള് വെക്കുമ്പോളൊന്നും മറ്റേത് പറയാൻ പറ്റൂല. ശെരി ന്നൊക്കെ പറേണ്ടെരും.
ആ പിന്നേ ചോറ്ന്നോ?
ഞാചോറ്ന്നാ മക്കളൊക്കൊർങ്യോ?
ഇം മക്കളൊർങ്ങി മക്കളൊർങ്ങീറ്റ് ങ്ങനെ ഒച്ചം വിളീം
ആക്കണം മറ്റൊക്ക് വേറൊരാക്ക് കൊട്തീനുഞാം ഓക്ക് വിളിച്ച്ങ്ങാണ്ട്പ്പോ നാല്പ്പത് മിൻറ്റാക്കിവെച്ച്ക്ക്ണ്.
ഏ അ പത്ത് മിൻറ്റ് പത്ത് മിൻറ്റേ പറ്റൊള്ളൂ.
ആഹ് പത്ത് മിനിറ്റായ ഓഫാക്കാ പിന്നീം വുൾച്ചാ അങ്ങനെ.
അങ്ങനെലെ ആ വേറെ പേ വേറെ വിഷയം സംസാരിക്ക്
ഇം എന്തും പറയമ്മക്ക് ഇം
എന്നട്ട്
എന്ത് മക്കളൊക്കെ നാർത്തെ ഒർങ്ങീക്ക്ണ്. എന്ത് നാട്ടാർത്താനും പറയാം
ഞാനും ഒന്നര കൊറേ പൂ ഇട്ടൊടുത്തു ഓലൊക്കെ പേടിയാണ് അതങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം മാണ്ട ത്തോലും വെക്കണ്ട
താന്ന് ഇഷ്ടം പോലെ ആൾക്കാര് ചെയ്
അങ്ങനെ കേട് പോയി ഒക്കട്ടെ ഹലോ ഹലോ ഇല്ല പോയിട്ടില്ല കേക്കാതായി അയിന്റെടേല്
ആഹ് ഓൻ പറഞ്ഞേ കരിയാപ്പ്ള്ള ആൾക്കാർക്ക് വർത്താനം പറയുള്ളൂ വേറെരാൾക്ക് കൊടുക്കണന്നൊന്നുഇല്ല വർക്ക് ഞാൻ പിന്നെ ഇങ്ങള് എനിക്ക് ഇങ്ങനെ മേ എടക്കെടക്ക് ഞാൻ ചോയിക്കിണുണ്ടേ പുതിയ വർക്ക് ഉണ്ടോ ചോയിച്ചിങ്ങാണ്ടേ
ആഹ് പുതിയവർക്ക് ഇതാരാണ് ആരാ എനിക്ക് തന്നത് ഇഷ്
ചെഫ് ആ ശെഫ് പീക്ക് ഓൺലൈൻ ഷെഫീക്ക്
ആഹ് ഷെഫീഖർന്ന ഓള നമ്പറിപ്പിച്ച് റാഷിദ് അറിയോ ഓളിച്ചു വിട്ടെന്നോ അതന്നെ ഇതന്നെ ഇത് ചെയ്യണോയിച്ചിങ്ങാണ്ട് പക്ഷെ ഓൾ ക്കി ആ മെസ്സേജ് ഇട്ടിട്ടോള് ഇപ്പം റിപ്ലൈ ഇല്ല നമ്മുക്ക് ചെയ്താലോ പറഞപ്പം
ആഹ് എന്നാ ഇങ്ങൾ ഉം അതുമുണ്ടണ്ടാ ഇതിപ്പം അങ്ങട്ട് വിളിച്ചാലും ഇങ്ങട്ട് വിളിച്ചാലും വി എന്താ കിട്ടും ഇങ്ങക്കും കിട്ടും
ആഹ് പച്ച ഒന്നായില്ലേ ഒരാളായി ഇനി ഇപ്പ ആരെങ്കിലും വർത്താന ആ അൻക്ക് അയ്മ്പത് മിനിറ്റ് സംസാരിക്ക
ആഹ് നിങ്ങള് വേറെ അങ്ങനെ മൂന്നാ ആഹ് അയിൻപത് അങ്ങനെ മൂന്നാക്കി വിളിച്ചാ മതി ആഹ് എമ്പത് മീൻ ഒന്നേ എമ്പതാ അവൻ പറഞ്ഞെ
ഒന്ന് എമ്പത് അ സംസാരിച്ചാ മതി
ആഹ് അത് സംസാരിച്ചാല് ഞമ്മക്ക് ആയിരത്തഞ്ഞൂറെ എബൗ കിട്ടും പറഞ്ഞെന്നോട് ആയിരത്തഞ്ഞൂറ് എന്തായാലും ഒറപ്പാണ്
ഇൻഷ അള്ളാ കിട് കിട്ടുആരിക്കരേ
കിട്ടും ഉം അത് നാലായി ഒരു അയ്യായിരൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടോല്ലൊ
ഉം
അതെങ്ങനെയാന്നോ ഇപ്പം ഞമ്മളിപ്പം മൂന്ന് മണിക്കൂർ ഇന്നത്തെ ഇന്നും നാളെയും കൂടി കഴിച്ചാല് അമ്മള ടാസ്ക് കഴിഞ്ഞു
ആഹ്
നമുക്ക് ആയിരത്തി അഞ്ഞൂറായി പിന്നെ വീണ്ടും
ഇന്നും നാളെ ആ നാളെ പ നാളെമ്മക്ക് കഴിച്ചാ പിന്നെ വീണ്ടും മറ്റന്നാളെ നമ്മുക്ക് വീ
ആ അതെ ഞാന ആ പറയാ ആമ്മക്കന്നെ പറയാ ഞാനാ അത് എഴുതിക്കണ അപ്പൊ എന്താലും ഓൻ പറഞ്ഞ് ഇരുപത്രീരണ്ടീസം വരെ ഉണ്ടാവും പൈസ ഉണ്ടാക്കുന്നോർക്ക് നല്ല ഉണ്ടാക്കപറ്റും വർത്താനം പഞ്ഞാ മതിയായിരുന്നു ഇഞ്ഞോട്.
ആഹ് പൈസ ഉണ്ടാക്കാം ഞാൻ ചോയിച്ചു ഓനോട് അതേമാതിരി നമ്മുക്ക് വേ വീട്ടില് വേറെ ഫോൺ ഉണ്ടെങ്കി ചെയ്യാൻ പറ്റോ? ഓല് വേറെ ആർക്കുന്നും വിളിച്ച ഒരാക്ക് ആ അങ്ങനെയും റ്റും ന്നർഞ്ഞു
നിങ്ങൾക്ക് അല്ലെങ്കി അങ്ങന കാട്ടാ നിങ്ങളെ വേ
വിയർന്നു അയിന് പ്പം ഞമ്മക്ക്ന്നെ പറ്റൂലല്ലോ
മൂപ്പര് ഫോണിൽ മു ആ മൂപ്പര ഫോണിൽ ചെയ്യാം എന്നിട്ട് നിങ്ങളെ മോളും നിങ്ങളും ഇങ്ങനെ വെറുത വർത്താനം പറയേണ്ടി തും
എയ് വണ്ണ പോ ഒക്കെ പറ്റെകെ ഞ് പ്പ പ്പോളഒറങ്ങൂലേ അ പറ്റിയ ആ ചെയ്തോക്ക ഇൻക്ഷ അളള മുടക്കൊന്നുമില്ലല്ലോ
അതന്നെ വർത്താനം പറഞ്ഞാണ്ട് പോയി
ഇപ്പൊ ഒരാള് പറഞ്ഞ് എവിടെ ഒരു ആപ്പ് ണ്ട് അന ഡൗൺലോഡ് ആക്കണോ എന്താ ചെറിയ പൈസ ള്ളൂ കിട്ട എൽട ഉള്ളോടക്കല് എന്തോ ഒരു സെസ് ആപ്പാണ് എന്നിട്ട് പിന്നെ അയില്. യസ് നോ എസ് നോ ഓല് ചോദിച്ചാലിന് മറപടി പറഞ്ഞൽ നമക്ക് പൈസ കിട്ടും ഒന്നും ചെയ്യണ്ട പിന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആപ്പാണ് ഒമ്മള് ഇട്ട് തരാൻ പറന്നിയ നമ്മക്കിപ്പോ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ
എത്ര പ്പ്യ കിട്ട അർഞ്ഞു.
നാല്പത് റുപിയ ഫസ്റ്റ് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞോള് എന്തൊക്കെയെന്ന് വെച്ചാൽ അറിയില്ല
ഉടായിപ്പോന്നും ഇല്ലേക്കുലെ
ഓള് വർഞ്ഞു ഓൾ കൊറേ ആയി ഇത് ചെയ്യ്ണ് കാസർകോട്‌ള്ള പൊണ്ണാണ്. ആ രാത്രി അത്ര പറയും രാത്രി
ഇങ്ങടെ ഓൾക്ക് എത്ര റുപ്പിയ കിട്ടിയേക്കണ് ആവോ
ഓള് വന്ന് കൊറേ ആപ്പോളാണ്ട് ഓളുടെ അടുത്ത് പല പല
ആഹ് ആർഷ് അർഷാനേണ് അർഷാനേണ് ആഹ്. ആരാ വിൾച്ചണേ
ഇത് വേ ആരോ ഒരാള് ഞ്‌ പ ഞാൻ അത് വിട്ടോട്ത്തീനി. അപ്പിതെന്താന്ന് അറിയാൻ വേണ്ടി അടിച്ചത് ക്കാരം
ഉം ഇങ്ങക്കേ ഞാനൊരു സാധനം പറഞ്ഞരാം അത് പന്തളിയൊക്കെ കഴിഞ്ഞി ട്ടാക്കംമ്പോലേ വരൊള്ളൂ. നോക്കിയേ ഇങ്ങൾക്കാ റാഷിദാക്ക് ഇണ്ടെങ്കിലേ ഒരു അയ്മ്പത് മിൻറ്റ് റാഷിദാക്ക് വിൾ ച്ചാ മതി
ആഹ് ഓൾ‌ക്കിഞ്ഞി നാളെ വിൾച്ച ഇന്നന്നെ വിൾ
ഏഹ് ഇന്നന്നെ വിളിച്ചാതി ഉം ഒരയ്മ്പത് മിനിറ്റ് ഞമ്മക്ക് ര ണ്ടാക്കുംവർത്താനം പറയാ. ഒരയ്മ്പത് മിൻറ്റ് റാഷിദേം പിന്നിങ്ങക്ക് ഒറ്റൊരാള് മതി. ആഹ് ഇങ്ങളെ ഫോ അയിങ്ങളെ ഫോണി തന്നെ ആ ആ പൈസിം ഇങ്ങക്കന്നെ കിട്ടാ
ഉം നാളെ മറ്റന്നാളെ വേർ നാളെ തന്നെ ഇനി വേറെ ഇട്ക്കാൻ പറ്റൂലെ കഴിഞ്ഞാല്?
പിന്നെ അത് പ മാക്സിമം ഈ മൂന്ന് മണിക്കൂറേ മൂന്ന് ദിവസ് സാ ഞമ്മക്ക് തര്ണ് പഷ് ഒരു ദിവസം കൊണ്ടെന്നെ കയിച്ച് പിറ്റേ ദീസം വേറെ വർക്ക് ഇട്ക്കാൻ പറ്റും.
ഉം.
മൂന്ന് ദിവസാണ് ഒരിതിന്റെ വർക്കിന്റെ സമയം.
ഇന്ഷാ അല്ലാഹ്‌.
ഈ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് മണിക്കൂറ്
ഉം പന്തളിക്ക അപ്പ ഇങ്ങള് ഒറ്റ കൊള്ളേക്കാരല്ലേ ഇമ്മീം ഇപ്പ്യൊന്നും ല്ലാ ഇങ്ങളൊപ്പം? ഇമ്മിപ്പിം ഇല്ലേ ങ് ഏ ഏട്ടമ്മോ ഏട്ട് ഏട്ടം
ചെറ്താവേ തറവാട്ടില് ഞങ്ങളാണ് ഞങ്ങളെ പെരക്കെ വ പെരെക്കെ പൊൾച്ച്ക്ക്‌ണ് വേറെ പെരെയ്റ്റിയതാണ്.
നാത്തൂൻ മാരൊന്നും ഇല്ലെ പോയോ എടീ ഏ അയിന്റെടീല് എന്തോ പോണത് ഒച്ച കേക്കാതാവണ്ടല്ലോ
ഏ രണ്ടു നാത്തമാരും മൂന്ന് മു ത്തെ ച്ചാവാ
ആ ഒരു മൂത്തച്ഛനാണ് ഇപ്പ നമ്മള ആക്കണ്ടതില്ലേ
ആ പിന്നെ ഞാനേ പ പത്ത് മിനിറ്റായ ഓഫാ അപ്പ തന്നെ വിളിച്ചുട്ടോ
ആ ആ അയ്‌ക്കോട്ടെ ആ വിൾച്ച്ണത് ഇച്ചൊന്നു സ്ക്രീന്ഷോട് ട്ടൊരോണ്ടി
ആ അത് ഞാന് എങ്ങനെ എവിടയൊക്കെയ പേപ്പർ കണ്ടതാ
ആ
ഴച്ചോർന്നോ
മറ്റേ ടാസ്കില് നമ്മള് ന്നാൾത്തെ ആ ടാസ്കില് നമ്മള് അതോ എന്തൊക്കെ നെക്കിയാല് നമ്മളിത് പോക്കും അങ്ങനെയൊക്കെ ഒരു പേടിയാനു
പേടിയ ഇതി അങ്ങനൊന്നുംല്ല ഉം
ഒരു ഇത് പോയാ അത് റിജക്റ്റ ആകും
ഇതില അങ്ങനെണ്ട് എങ്ങനെന്നോ ബാഗ്രൗണ്ട് സൗണ്ട് ഇണ്ടായല്
ബാഗ്രൗണ്ട്ല്ലേ മറ്റെ ഞാൻ രണ്ട് ഫോണന്നും ഉമ്മാന്റെ ഫോണന്നും ഇന്റെ ഫോണന്നും അങ്ങനെ പൈസ വാങ്ങി കിട്ടീല
ഇതില് ഇപ്പോ ഒന്ന് ങ്ങളെ മൂപ്പരെ ഫോൺ ആക്കി ഒന്ന് റാഷിദാണ് ഞ മതി ഓള് ഓൾറെഡി ഇണ്ടല്ലോ അയ്‌ല്
ഉം
വെർതെ ഇങ്ങനെ വർത്താനം പർഞാപോരെ
വെറുതെ എന്തെങ്കിലൊക്കെ പറയാം ഞാൻ കൊറെയാക്കെ വിട്ട് കൊടുത്ത്ക്ക്ണ്‌ വര് താല്പര്യം ഇല്ലോല് വരികയാണെങ്കിൽ വന്നോട്ടെ ബനറിച്ച
ആ
അങ്ങനെ വിളിച്ചാല് ഉമ്മാന്റെ പോണ ക്കെ പറ്റ ഇമ്മാക്ക് ആപ്പ് ഡൗൺലോഡ് ആ ക്കാൻ പറ്റൂലക്കലല്ലാം എന്നട്ടേക്കൊക്കെറ്റ
അൻസത്തിക്ക് പറ്റു മറയും പോലെ എന്തെങ്കിലും കാര്യത്തിന് വിൾ ച്ച്ണതെ ആ ഇതി കുടെവിളിച്ചാ മതി
ആ അൻസത്ത്യാക്ക് പറ്റും ലെ
ഞാൻ പറഞ്ഞാ നിബന്ധനകള് അമ്മള് മ ഇംഗ്ലീഷ് പറയാൻ പാടില്ലാ അമ്മള് പേര് പറയാൻ പാടില്ല പിന്നെ എന്താ രാഷ്ട്രീയം പ ഇതിനെ കുറി ഇപ്പം ഒന്നും പറയാൻ പാടില്ല
അങ്ങനെക്കെ ണ്ടല്ലേ
ഉം അങ്ങനെക്കൊണ്ട്
ഉം
എന്നൊട് പറഞ്ഞ് ഇജ് എന്ത് നാട്ടാർത്താനും പറഞ്ഞോ ആ നാട്ടാർത്താനും പെ
ആ പോയി കട്ടായോ ഹലോ
കട്ടായിട്ടില്ലേ
അതല്ലോ കട്ടായാമാതിരി അയിന്റെ എടെല് ക എടക്ക് എടക്ക് മുണ്ടാതാവ്യാ
കെ ആ ഒമ്പത് മിനിറ്റായി ഒരു മിൻ്റ്റൂടി ആയാ ഞാൻ കട്ടാക്കും
ആയിക്കോട്ടെ ആ ആ ആ ആയിക്കോട്ടെ
ഇൻ്റെ ഇപ്പോ അയ്മ്പാതാമെത്തേ മിൻ മിൻറ്റായിപ്പാ
അന്റെ വല്ല്യാ കുട്ടി ആറിലോ ഏഴിലോ
വല്ത് എട്ടില്
എട്ടില്
എങ ചെറ്ത് ചാരങ്കാവ്
ചാരങ്കാവ്
ഉം
അതെവെടായാ ചാരങ്കാവ് വണ്ടുര്ന്ന്
ഭാഗം മാഞ്ചേരി ചെറ് റോഡ് കായിഞ്ഞ് ചെറുറോഡുടെ പോരുമ്പോ ചെറ്ടെ വഴി മഞ്ചേരി പോണ് പോന്ന് ക്ക്ണൊ നിങ്ങള്
ചെറുപോട് വന്നിക്കാണ് ചെറുപോട് കുടുംബേണ്ട് എൻ്റേ
ചെറ്കോട്ന്ന് മഞ്ചേരി റോട്ടിന് പോന്നാ മതി ആ മഞ്ചേരി
ഓളെ മൂത്തച്ഛൻ്റെ പെരൊക്കെ അവടേണ്. അറിയോ വോ പിന്നെ മറ്റേത് യു കെ ജി യിലോ ഒന്നിലോ?
ഒന്നില്
ഒന്നില
ഞാനേ പത്തിൻറ്റായി ഞാൻ വിളിച്ചട്ടോ